ഹലോല്ലോ
ബബരാാണ്
ആഹ് ഓ ഗ്രൂപ്പ്‌ എന്താ പറയാ ഹലോ ടൈം ഇട്ടാക്കുന്നുണ്ട്
ഉ
ആഹ് ഫിഫേൾ ഡ് കപ്പ് കാണാറുണ്ടാ
ഏ
വേൾഡ് കപ്പ് കാണാറിണ്ടാ
ഏ ടീമ്
പോർച്ചുഗൽ പോർച്ചുഗൽ
ഉം അതല്ല ആ ഓപ്പോസിറ്റാ അർജന്റീന അർജന്റീന അർജന്റീന അർജന്റീനാ നിങ്ങള് സീറോ സീറോ അല്ലേ
ആ ഞങ്ങള് ടയ്യല്ലേ
ടയ്യാന്ന് പറഞ്ഞിട്ട് കാര്യല്ലില്ലോ എല്ലാം സമനില പിടിച്ചിട്ട് കാര്യലില്ലോ കയ്യില് അഞ് അഞ്ച് ഗോളടിച്ചു അത് കാര്യം തന്നെ ആകെ ഒരു കളി ജയിച്ചിട്ടുള്ളൂ അല്ലേ ആണ് പക്ഷെ കളിച്ചതില് മൂന്ന് കളി ഞങ്ങള് ജയിച്ചു കാ ഉള്ളത് അത് കാര്യം തന്നെ ആഹ് അത് കാര്യം തന്നെ പക്ഷെ കളിച്ച മൂന്ന് കളി ഞങ്ങ ജയിച്ച്
ഓ ആ കാണാ കൈ എല്ലാ കഴിഞ്ഞ ദെവസ ഇപ്പൊ നോക്കിയാ ടീവി വെച്ചും അങ്ങനെ ഉണ്ടാവണംന്നില്ലല്ലോ
തൊള്ള നൂറും കപ്പ് ഈ റൗണ്ടും അത്രക്ക് ഇല്ലല്ലോ കഴിഞ്ഞ വട്ടം തൂക്കാൻ പറ്റണേ ഈ വട്ടം തൂക്കാൻ പറ്റും കണ്ട കളി കണ്ടാ അറിയാം ഓകാണാ
മം
അല്ല അപ്പുറത്താരി ഇണ്ടാ ഇല്ലല്ലോ
ഇല്ലില്ലില്ലാ
ഫ്രണ്ട്സ് ആരൂല്ലേ വീടിൻ്റെവിടെ
വീട്ടിലൂടെ കൊറച്ചപ്പുറത്താ ഇവിട ആരൂല്ലാ അവര് പുതിയ വീടെക്കൊ എടുത്ത് അങ്ങോട്ട് പോയ്രികാ ഞാൻ ഇവിടെ ഞാൻ മാത്രേള്ളു ഇനി ചെറിയ ചെറിയ പിള്ളേരാ
അപ്പൊ ടാസ്കാണല്ലേ എങ്ങനെ ജീവിക്കുന്നൂ
പൈസ പൈസ ഏ ഇപത്ത് ഇപ്പ തന്നെ പാടാ ഇനി ഞാൻ ഇവിടന്ന് പാല ക്കാട് പോകുമ്പോ തന്നെ ഒത്തിരി പൈസാവും
അത് അത് ഞങ്ങക്ക് ഞങ്ങടെ പറ്റില്ലാ കാരണം അവിടെ മൊത്തം പിള്ളേരുണ്ട് അത്യാശ്യം പിള്ളേരുണ്ട് ഒരാള് ഒരു ഒരു രണ്ട് മൂന്നാള് വിരുന്നു പോയ തന്നെ ഇഷ്ടപ്പെട ഫീലാ അതായത് ഇപ്പോ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ടിണ്ടാവല്ലോ ബാക്കിയുള്ള സ്കൂളിൽ പോവുന്ന സമയത്ത് ഈ പ്ലസ് ടു കഴിഞ്ഞ് ഇരിക്കു മ്പന്നെ നല്ല ഒറ്റപ്പെട്ട ഫീലാ ജീവിച്ചു പോണത് തന്നെ എങ്ങനെയാന്നെനിക്കറിയില്ലാ
അല്ല ഇവിടെ ഇവിടെ ഇല്യാ കൊറച്ച് അവിടെയാ ഫ്രണ്ട്സിന്റെ വീടൊക്കെ അപ്പൊ ഇവള് വരും ഇവള് ക്ലാസ്സീ പോയിട്ട് വരുമ്പോ എന്റെ വിളിക്കും ബോറടിക്കുന്നു വാ എന്ന് അപ്പൊ എനിക്ക് എനിക്ക് ഇവിടെ ഇരുന്നിരുന്ന് ബോറടി ഒരു വർഷല്ലേ വീട്ടിലിരിക്കാൻ തൊടങ്ങിയിട്ട് ഞാനൊക്കെയാ ഒന്നര വർഷായി വീട്ടിലേ തന്നെയാ
വേറെ പണിയൊന്നൂല്ലേ നിനക്ക് പിന്നെ നിങ്ങക്ക് പിന്നെ ടൈം പോകും വീട്ടില് അടിച്ചു വാരാണ്ടാവും വെള്ളം കോരാൻ ഇണ്ടാവും
അതൊന്നും ഞാൻ ചെയ്യാറില്ലാ അതൊന്നും ഞാൻ ചെയ്യാറില്ലാ
പിന്നെ വീട്ടില് തിന്ന് ഒറങ്ങാ
അങ്ങിനെ അങ്ങനെ പറയോ അമ്മക്ക് അമ്മക്ക് നന്നായിട്ട് പണി ചെയിപ്പിക്കും ചെയ്യും പക്ഷെ വലുതായിട്ടൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ
അത് അത് ചെയ്യണല്ലോ കാര്യം കൊറ കഴിഞ്ഞ പിന്നെ വേറെ വീട്ടിലക്ക് പോകള്ളല്ലേ അവിടെ പോയിട്ട് കുത്തിരിക്കുന്ന അവിടുത്തെ അമ്മായിമ്മ വന്നിട്ട് വെളിക്കാക്കണവരും.
ഇവിടെ ഇരുന്നോ പിന്നെ വന്നാൽ മതിന്ന് പറയും
ആ അതന്നെ പറയാൻ പോന്നുള്ളൂ അത് ചെയ്യാൻ വീട്ടിനെ ചെയ്യിപ്പിക്കും അല്ലെ പിന്നെ കൊറെ കാലം കഴിനെ ആ വീട്ടില്ല അപ്പറത്തെ വീട്ടി പോയവര് ഇപ്പുറത്തെ വീട്ടി തിരിച്ച് കൊണ്ട് വിടും
അതെതെ
അപ്പൊ ചെയാണത് നല്ലത്
വരുവാവരുവാ ഫുഡൊക്കെ കഴി ച്ചേർന്നോ
ആ മറ്റേ വേൾഡ് കപ്പ് കഴിഞ്ഞട്ട് കഴിക്കൻന്നു രണ്ട് കളി കണ്ടിട്ട് രാവിലെ അഞ്ചു മണിക്ക് എന്നീച്ച് ബെ്ബിൽ പോയി കളി കണ്ട് അന്ത വർഷ എ കയിിച്ചാലൂ ആ ഫ്ലെക്സ് അത് ഒരു ചെറിയ ട്രി എന്താ വച്ചാ അമ്മു ത്ര കാരം അതപോലെ വീട്ടവിടെ പോവിടെ ആങ്ങന ഫ്ലെക്സ് വെച്ചി അവിട അപ്പോ ഒരു ഒരു കോടിയെ‌ക്കിലും അർജന്റീനയുടെ കൊടിയെക്കിലും വെക്കണംഎന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ ഒരു കൊടി വാങ്ങാൻ പോയി അപ്പൊ എന്റെ അനിയനണിയ പോർച്ചുഗൽ പേര അപ്പ അവൻ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവൻ വിളിച്ചിട്ട് ആ ഞാൻ വാങ്ങാൻ വിചാരിച്ച അർജന്റ് കൊഡിന്റെ അപ്പറത്ത് വലിയ പോർച്ചുഗൽ ഇന്റെ കൊടി ഉണ്ടായിരുന്നു അപ്പൊ അവ ആ കൊടി വാങ്ങയിട്ട് അവന്റെ വീടിന്റെത് പിള്ളേെ വിളിച്ച് പോർഷികളന്റെ വലിയ കൊടിറ അത് വാങ്ങാവാു അന്നട്ട് അവന്മാർ അത് വാങ്ങി അപ്പൊ എനിക്ക് പിന്നെ ഈ ചെറിയ ചെറിയ കൊടി വാങ്ങാൻ തോന്നിയില്ല അ അപ്പൊ ശരി പിറ്റേ പിറ്റേ ദിവസം അർജന്റീനെ കുറച്ച് വലിയ കൊൊടി വാങ്ങാൻ വിചാരിച്ചച്ച് വീട്ടീ പോയാ ഇവന്മാര് എന്നെ ഊക്കി അത്യാശ്യം കൊറെ പറഞ്ഞു കൊടി വാങ്ങാൻ പോയിട്ട് കൊടിയ വാങ്ങട്ട് ഒന്ന് വാങ്ങിട്ട് ഞ ഞാൻ അത അറിയാണ്ട് എന്റെ വായിന്ന് അറിയാണ്ട് നാളെ പന്ത്രണ്ട് മണിക്കുള്ളഈ ഫ്ലെക്സ് പോങ്ങും പറഞ്ഞു അത അറിയാണ്ട് വായിന്ന് വന്നുപോയി അവന്മാര് ഇത്രയും പറഞ്ഞപ്പോ എന്റെ വായിന്ന് അറിയാണ്ട് വന്നു പോയിന്നാ ശരിക്ക് ആ എന്നട്ട് അവമ്മത് വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെയേക്ക് പറഞ്ഞു അള അറിയേണ്ട വന്നതാണ് ക്ഷമിക്കക്ക് ഇനി പറയില്ല ഇല്ല ഞാൻ ചെറിയ കൊടിയെ വെക്കുള്ളൂ പറഞ്ഞു ഇവന്മാർക്ക് മനസ്സിലാവില്ല നീ നീ പറഞ്ഞ നീ ആളാഅറിയാതെ വെക്കി വെക്കി വെി കൊറ പറഞ്ഞു ഞാൻ പിന്നെ ഉള്ള പൈസ രണ്ടായിരം മൂവായിരം ഉണ്ടായിരുന്നു അപ്പൊ തന്നെ കൊ കൊല്ലകൊട് പോയി ഫ്ലെക്സ് അടിച്ചു ആറ് ആറ് കെട്ട് ഫ്ലെക്സ് അടിച്ചു അത് കഴിഞ്ഞ് ഫ്ലെക്സ് കൊണ്ടുവന്ന് രണ്ട മൂന്നാട്ടന്മാര് സഹായിച്ചു പട്ടികൾക്ക് നല്ലല് പട്ടികയില്ലേ പട്ടിക ആ ആസാനൊക്കെ തല്ലിത്തന്ന് രാത്രിക്ക് രാത്രി പന്ത്രണ്ട് പതിനൊന്നര ആവുമ്പോൾ വട ഫ്ലെക്സ് പോക്കി സത്യം പറഞ്ഞാ ആ ഫ്ലെക്സ് പൊക്കന്ന എനക്ക്ണ്ടായിുന്നില്ല പക്ഷെ പൈസ പൊട്ടി മൊത്തം പോയിന്റെ സത്യം സത്യം പറഞ്ഞ ഒരു ചെറിയ കൊടി പൊക്കാന്ന് മാത്രം ഉണ്ടായിരുന്നു അവന്മാരെ എല്ലാ കൂടി എന്റെ ഫ്ലെക്സ് പൊന്തിച്ചു അത് എപ്പൊ വേവേൾഡ് കപ്പിന് മുമ്പും അല്ല വേൾഡ് കപ്പ് അർജന്റീനയുടെ ഒരു കളിയായിട്ടാണ് പൊട്ടി അത് തന്നെ വീട്ടിലിണ്ടായിരുന്നില്ല വീട്ടിലിണ്ടായിരുന്ന കൊടിവരെ പൊക്ക വേക്ക വോ ട്യുഷൻവീട്ടില് നാട്ടിൽ വന്നപ്പോ അവ കൊടിയൊന്നും കൊടിയും ഫ്ലെക്സ ഇല്ല ശരി കൊടി പൊക്കാല വിചാരിച്ച് പോയതാ
ആ ഞങ്ങളോട ഒന്നും ഫ്ലെ ളക്സ് വെച്ചിട്ടില്ലോ കൊറച്ച അപ്പുറത്ത് വച്ചിട്ടുണ്ട് ഞങ്ങളൾ അവിടെ വെച്ചിട്ടില്ല
നിങ്ങളുടെ പിള്ളേര് ഉണ്ടെങ്കിലെവെക്കാൻ പറ്റുള്ളൂ
പക്ഷെ അങ്ങനെ വലിയ ഫാൻസ് ഒന്നും ഇല്ല അവർക്ക് പൈസ വേണ്ട പൈസ ഇല്ലഅപ്പൊ ഇങ്ങനെ ഇങ്ങെ ഇരിക്കണം ഞങ്ങൾ ചോദിച്ചു എന്താ വെക്കാത്തന്ന് ചൊദിച്ചുപൈസ ഇല്ലതെ
ഏ പൈസ ഇല്ല
ഇവിടെ അങ്ങനെ ഗ്ലബ്ബ് ഇല്ല അങ്ങനെ വലിയ ഗ്ലബ്ബന്നും ഇല്ല
അ
അങ്ങനെ
അയില്ല ഇനിയുണ്ടല്ലോ പക്ഷെ അടുത്ത വേൾഡ് കപ്പില് നമ്മൾ വിചാരിക്കുന്ന ആൾക്കതൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ റൊണാൾഡോ ഞങ്ങളുടെ മെസ്സി പിന്നെ നെയ്മറി അങ്ങനെ ആ രാജ്യം ഉണ്ടാവന്ന് പറഞ്ഞു
ഇപ്പൊ വർക്ക് ചെയ്യാണോ
വർക്ക്ല്ല കോഴ്സ് കഴിഞ്ഞു ഇനി ട്രെയിനിങ് കയറണം പതിനഞ്ച് മാസം ട്രയിനിങ് ഉണ്ട് ട്രെയിനിങ് കേറണം
ഓ ഇപ്പൊ വർക്ക് ചെയ്യാണോ അത വീട്ടിലിരിക്കുവാണോ
വീട്ടിൽരിക്കൻയാൻ പറ്റ ക്ലസ് ഉണ്ട് എനി രണ്ട് ഗ്രൂ്പ്പ് കപ്പ്ലീറ്റ് ആ ഒരു ഗ്രൂപ്പിന്റെ എക്സാം ജൂണിൽ കഴിഞ്ഞു അ ഇ സെക്കൻഡ് ഗ്രൂപ്പിന്റെ എക്സാം ഡിസംബറില് ഉണ്ട് അത് അത് ഫെൽ ആ യാലും പാസ് ആയാലു ഒരു മക്കിട്രെയിനിങ് കൊറം അപ്പൊ പാലക്കാട് ഒരു കമ്പനി നോക്കിയിണ്ട് അപ്പൊ അവിടെ പോവാ വേണ്ടത്
ആണോ ഒക്കെ എനിക്കിനി വൺ ഇയർ കഴിഞ്ഞാലെ എന്തേലും ഒന്ന്അറിയാൻ പറ്റോ ഒരു വണിയർ കഴിയണം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആഹ്
നിനക്ക് എക്സാം ഒക്കെ ഉണ്ടോഅപ്പൊ
എക് എക്സാം മീൻസ് അതെങ്ങനെയാ വച്ചാൽ എക്സാംന്ന് വെച്ചാ അവര് തരുന്നൊരു സാധനം ഫാഷൻ ഡിസൈനിങ് അല്ലേ ഇപ്പം അത് നമ്മൾ കം ഞാൻ കമ്പ്യൂട്ടർ ഡിസൈനിങ്ങ് എടുത്ത അപ്പൊ അത് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും അവര് പറയും പഠിപ്പിച്ചൊക്ക തന്നിട്ട് ലാസ്റ്റ് ആയിട്ട് പറയും ഇങ്ങനെ ഒരു സധനം തന്നിട്ട് ഇ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യാൻ പറയും അതായിരിക്കും ന അങ്ങനെ ആയിരിക്കും നമ്മുടെ എക്സാമ് പിന്നെ അതുപോലെ അടിക്കുക അതൊക്കെയായിരിക്കും എക്സാമ്പിൾ പിന്നെ ഏ വലിയ റെക്കോർഡൊക്കെ ഇണ്ട് ട്ടോ നമ്മളിത് ചെയ്യുന്ന വടെ വരയ്ക്കാനല്ല ഇത് നമ്മള് ചെയ്യണം ഒരു തുണി വെച്ച്ട്ട് ചെയ്തിട്ട് അത് നമ്മളൊരു വലിയ റെക്കോർഡാണ് വലി ഒറ്റ ബുക്കാ അതിലിങ്ങനെ അടുക്കി അടി വെക്കണം എന്നിട്ട് ഇത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അവരറിയ ഇത്രേയള്ളൂ അങ്ങനെയുണ്ട് വൺ ഇയർ കഴിഞ്ഞിട്ട് ബ്രൈശ്ലലന്റ ‌വന്നിട്ട് മൂന്ന് സ്ഥലത്ത് ആഹ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം ഇന്റർവ്യൂൽ പാസ് ആയാൽ മാത്രം ജോലി കിട്ടുള്ളൂ
പാസ്ആവുല്ലോ അത്ര വലിയ കാര്യം മല്ലല്ലോ
അത് പ്ലേസ്മെന്റ് എവിടെക്കെ വെച്ചാ ബാംഗ്ലൂരും ചെന്നൈ ഇവിടെ എറണാകുളം അവിടെക്കെ
ആ തോന്നി കാത് അതായത് നമ്മുടെ കേരളത്തില് പറ കൊച്ചിയിലോ അത്ര വലിയ മെഡ്രോ സിറ്റിയ ഉള്ളു
ആഹ് പിന്നെ ബാംഗ്ലൂർന്ന് വെച്ചാ അവിടെ സ്കോപ്പ് ഉണ്ടല്ലോ ഫാഷൻ ഡിസൈനിങ് ഒ നല്ല സ്കോപ്പ് അ അങ്ങനെ അപ്പൊ അവിടെങ്ങനെ അങ്ങനെെ രിക്കും പക്ഷെ ഇന്റെർവ്യൂ പാസാവണ്ടേ അതാണ് തലവേദന
ഉം ഫാഷൻ ഡിസൈൻന്ന് പറഞ്ഞ ഡ്രസ്സില് ഫാഷൻാക്ക ആ-
ഇപ്പോ വെഡ്ഡിങ് ഡ്രസ്ക്കെ കണ്ടിട്ടില്ലേ ഭയങ്കര സ്റ്റോ- വർക്കായിട്ടുള്ളത് അതൊക്കെ ചെയ്യാ അങ്ങ അങ്ങനെ കൊറെ- ആ സ്റ്റോൺ വർക്ക് ഒക്കെ ഉള്ള കുറെ ഡ്രസ്സല്ലോ അത് അതൊക്കെ ചെയ്യാ പിന്നെ അങ്ങനെ അങ്ങനെ കുറെ
ആ അപ്പൊ വലിയ പണിയാണ് ഇല്ലെ ഞമ്മൾ നമ്മളെ ഡിസൈൻ അടിച്ചു കൊടുത്താൽ അതല്ല ഡ്രസ്സില് ഞമ്മെ ഡ്ര ഡിസൈൻ ചെയ്യണം അതാണ് ഞമ്മൾ കമ്പ്യൂട്ടറിൽ ഡിസൈൻ അടച്ചോ മറ്റുള്ള ചെയ്യോ?
അത് നമ്മ അത് വെച്ചാ കറക്റ്റ് പറഞ്ഞ പക്ഷെ അവര് പറഞ്ഞത് കമ്പ്യൂട്ടർ ഡിസൈ ഡിസൈനിംങ്ങാണ് നമ്മള് കംമ്പ്യൂട്ടറ് ഡ്രസ്സിൻ്റെ ഡിസൈനിംങ് കൊടുക്കാ അപ്പോ അത് പ്രിൻ്റടിച്ചിട്ട് കൊടുത്താ ന നമ്മടെ താഴെവർക്ക് ചെയ്യുന്നവര് അത് ചെയ്യും അവരടിച്ചിട്ട് അത് ഡ്രസ്സ് ആക്കും അങ്ങനെ പക്ഷെ കൂടുതൽ ഫണ്ട് കിട്ടുന്നത് അടിക്കുന്നവർക്കാ അവരാണ് കൂടുതൽ എഫേർട്ടിട്ട എടുക്കുക നമ്മുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാന്ന് മാത്രേ ഉള്ളൂ ഉം അങ്ങനെ ആ നന്നാ പിന്നെ നല്ല സ്കോപ്പ് ഉള്ളവടെ പോയാ നല്ല ഫണ്ട് കിട്ട്
ശരിയെന്നാ മെശേയിക്കാം ഓക്കെ